ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ്കേൾക്കുന്നുണ്ട്
അ എന്തെയ്യുന്നു
ഒന്നും ചെയ്യണില്ല ഫ്രീയായിട്ട് ഇങ്ങനെ ഇരിക്ക്ണു
ങ്ങള് മേരീഡ് ആണോ അല്ലകല്യാണം കയിഞതാണൊ
ആഹ്ആഹ് ആഹ് കല്യാണംകഴിഞ്ഞിക്ക്ണ് അ
ആഹ് കുട്ട്യാളുണ്ടൊ
ആഹ് കുട്ട്യാള്ണ്ട് ഓര് സ്ക്കൂള് പോയി
എത്ര കുട്ട്യാള്
കല്യാണം കയി രണ്ട് കുട്ട്യാള്
ഹ്‌ ചെറിയ മക്കളാ എന്തിനാ പഠി എന്തിനപഠി എന്തിനാ പഠിക്കുന്നെ
അഹ് മൂത്താള് അഞ്ചിലും എളേ ആള് രണ്ടിലും ആണ് ആഹ്
ആഹ് ആഹ്അത് ശരി എനിക്ക് മൂന്നാള്
ആഹ് അവിടെ മൂന്നാള് സ്ക്കൂള് പോയോ
ആഹ് മൂത്തത് എട്ടില് പഠിക്കിന്ന് ഉം രണ്ടാമ ത്തത് ആറില് പട്ക്ക്ന്നേ ആഹ് സ്കൂളി പോയി ചെറുതല്ലേ ശരിക്കും മഴണ്ടാടെ ആഹ് ജലദോശാണ്
ആഹ് മഴല്ല്യ ഇപ്പ ഇല്യാ മഴ
ആഹ് ഇപ്പ എല്ലാടിണ്ടല്ലോ പനിയൊക്കെ പനിപനിക്കുന്നില്ല
ജലദോശലേ ആഹ് മൂക്ക് ങ്ങനെദാവ്ണ്ട് അപ്പം ഞാനതാ ചോയ്ച്ചത്
ഹെഹേം
ഉം
പിന്നെ ഇല്ല ഇന്ന് ഇപ്പോ തൊടങ്ങിട്ടാള്ളഹ് അപ്പൊ പോണം ആനെങ്കില് ആഹ് ഏഹ് ഇപ്പൊ മഴ ന്ന് ഫുള്ള് പ്പൊ ഫുള്ള് മഴയയാണല്ലോ അപ്പൊ പിന്നെ പുറത്തിറങ്ങാനും വന്നില്ല
ങ്ങാഹ്
അഹ് പ്പം ന്ന് പോയീല്ല കാൻക്യാൻ
ആഹ്
ഇവടെ അടുത്തന്നെ തൊട്ടട് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റല്ണ്ട്
ആഹ്
ആഹ് സർക്കാർ ഹോസ്പിറ്റല്ണ്ട് വടെ
നാടക്കള്ള ദൂരള്ളൂ
അല്ല ബൈക്മ്മല് പോണ്ട ദൂരേള്ളൂ ഒക്കെ തൊട്ടാ കുറച്ച് നട കൻല്ല ബൈക്ക്മ്മേ പോണം
ആഹ്
ആഹ് അഹ് പിന്നെ മഴ ആയതൊണ്ട് പൊർത്തിറങ്ങാനാവുന്നില്ല നല്ല മഴ ഇന്നലൊക്കെ കുറച്ച് അത്യാവശ്യം
ഇന്ന് ഇപ്പൊ കൊർച്ച് വെയിലുണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു
ഏഹ് ഇവിടെന്ന് ഇപ്പം മഴ പെയ്തോണ്ടിരിക്ക ന്നാല്
അതെ ആഹ്
ആഹ്
ഇ ഫുഡ്ണ്ടാക്കലൊകെഴിഞ്ഞോ
ഓഹ്
ഫുഡ് ണ്ടാക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഫുഡ് ണ്ടാക്കല്ലേ കഴിഞ് കുട്ട്യേക്ക് സ്കൂളിൽ പോവാൻള്ളതോണ്ടേ
ആഹ് ആഹ്
വേഗം രാവിൽ തന്നെ എല്ലാം ചെയ്യും ഞാൻ
ആഹ്
അഹ് പിന്നെ കുട്ട്യേക്ക് കൊണ്ടോകാനുള്ളതാക്കും ചോറ് പിന്നെ ഉച്ചക്കേക്ള്ള ചോറ് കറി അതാക്കും പിന്നെ ആയ്ന്റെടേൽ വൃത്യാക്കല് ആഹ് ചോറ് കൊണ്ടോഉം
ആഹ് ഇവിടെ പിന്നെ സ്കൂളിൽ കിട്ടും
ഓഹ്
ഇവിടെ പിന്നെ സ്കൂളിൽ കിട്ടും കുട്ടികൾക്ക്
ആഹ് ഇല്ല സ്കൂളിൽ കിട്ടും പിന്നെ കുട്ടികള് സ്കൂളിന്ന് പച്ചക്കറി ഇവര് പച്ചക്കറി കഴിക്കൂല
ആഹഹ്
ക്കൂല അഹ് യേ പച്ചക്കറി കഴിക്കേ ഇല്ല പച്ചക്കറി എലവർഗ്ഗങ്ങൾ ഇതൊന്നും കുട്ടികള് കഴിക്കൂല
കുട്ടികളൊക്കെ അതാ കഴിക്കേണ്ടത് ഇവിടെ ഇവിടെ സ്കൂള് ഉം സ്കൂളിണ്ടാക്കണതൊക്കെ ഇവര് കഴിക്കും പക്ഷെ വീട്ടില് ഞ ങ്ങൾ ഉണ്ടാക്കിണ്ടെങ്കി അത് കൊറേച്ചെ തൊട്ടിട്ട് വേണ്ട വേണ്ട പറയും അങ്ങനെന്നെ സ്കൂളില് കഴിക്ക്ണ്ട് ഉം
ഇവര് സ്കൂളിൽ നിന്ന് കഴിക്കോ ലൊ ഞാൻ എന്നിട്ട് പിന്നെ വീട്ടിൽന്ന് കഴികൂല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സ്കൂളിന്ന് കഴിക്കട്ടേന്ന് വിചാരിചിട്ട് ഞാൻ ചെല സമയത്ത് കൊടുക്കൂല അപ്പ എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറയും പിന്നെ മോളിന്ന് തീരേ ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ഓഹ് പിന്നവിടെ പച്ച ടീച്ചർ ഇങ്ങനെ കഴിക്കാത്ത കുട്ടികളെ ടീച്ചർ നോട്ട് ചെയ്യുവല്ലൊ അത് ടീച്ചറ് പോയിട്ട് കഴിപ്പിക്കോല്ലൊ അന്നേരം ഇവിടെ ഇവിടേ ക്കെങ്കിലും പൊയ്ക്കാലോന്ന് ഇപ്പ പിന്നെ ഇവളെ കാണൂല്ലാന്ന് അത് വതായിട്ട് കഴിക്കാം അപ്പൊ ടീച്ചർ തന്നെ പറയും പിന്നെങ്ങൾ എന്തെില കൊട അല്ലെങ്കിൽ ടീച്ചർമാർ ഇങ്ങനെ ഫുഡ് കൊടുത്തു വിടണ്ടന്നല്ലേ പറയാ അവ്ടത്തെ ഫുഡ് കഴി ടീച്ചർ ഇതുപോലെന്നെ പറയും ഇങ്ങള് എന്തെങ്കിലും കൊടുത്തു വിട വിടേണ്ടിന്ന് പറയും
ആഹ്
ആഹ്
എന്നിട്ടിപ്പ കുട്ടികൾക്ക് എറച്ചി മീനൊക്കെ കൊടുത്ത് വിടുണ്ടാവൂല്ലേ
ഇല്ല എറചീമ് മീനൊന്നും അങ്ങനെ കൊടുക്കാറില്ല പിന്നെ സോയാബീന് മു ട്ട, ചമ്മന്തി
ആഹ്
അങ്ങനെ സ്പെഷ്യൽ മീനും പിന്നെ മോന് വെള്ളിയാഴ്ച്ചയാണ് എന്തെങ്കിലും സ്പെഷ്യല് കൊടു ത്ത് വിടേണ്ട അന്നേരം പിന്നെ ഞാന് അങ്ങനെ ചെർ്മാതിരി ബിരിയാണി ആ റ്റോ എന്തെങ്കിലും ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആക്കീറ്റോ കൊടുത്തുവിടും
ആഹ്
അങ്ങനെ
ഉം
അല്ലാത്ത ദെവസങ്ങളില് ഇങ്ങനെതന്നെ പിന്നെ രാവിലെത്ത പിന്നെ എപ്പോഴും ചോറ് കൊടുക്കൂ ല ഏതെങ്കിലും ഒരു ദിവസം രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കില് അങ്ങനെ അത് കൊടുക്കും അങ്ങന കൊടുക്ക പിന്നെ വേറെന്തെല്ലാവ്ടെ കൃഷി പിന്നെ ചക്ക മാങ്ങ അങ്ങനത്തേക്കെ ഉണ്ടോ
എന്താ കേട്ടില്ല മനസ്സിലായില്ല
അവിടെ കൃഷിയും ചക്കാ മാങ്ങ അങ്ങനത്തെ എന്തെങ്കിലും
ചക്കെ മാങ്ങെക്കൊണ്ട് പിന്നെ കൃഷി പറഞ്ഞാ ഇപ്പ കുമ്പളങ്ങ കുമ്പള ണ്ടാവണ്ട് പിന്നെ വാഴണ്ട് ഉം അങ്ങനെക്കെ ഉണ്ട് ഉം
ആഹ്
അവിടൊണ്ടോ
ആ ഇവിടെത്രേം പിന്നെ വൈതനിങ്ങ പിന്നെ കക്കിരി പിന്നെ പയറ് പിന്നെ ചീര കോവക്ക അങ്ങനത്തെ സമയം മഴ ആയതുകൊണ്ട് പ്പല്ലാം പോയി പോയിക്ക്
ആഹ് വീട്ടത്തെ ആവശ്യങ്ങൾക്ക് കിട്ടൂലേ
ആ് വീട്ടിന്റെ ആവശ്യങ്ങൾക്ക് കിട്ടും പുറത്തേക്ക് ഒന്നുമല്ല നമ്മള അമ്മക്കുള്ള ആവശ്യത്തിന് കിട്ടും
ആഹ് മക്കള അതൊക്കെ കഴിക്കില്ലേ ഇപ്പ പയറ് ഇതൊക്കെ
ഇല്ല ഒരു സാധനം കഴിക്കൂല കക്കിരിയയിക്കും അതേപോലെ നമ്മള് കാരറ്റ് ഉപ്പേരി ആക്കാതെ പച്ചക്ക് കഴിക്കും
ആഹ് ആഹ്
അങ്ങനെ കഴിക്കും അപ്പന്നെ ഞാൻ അങ്ങനെ ചെലപ്പോ പിന്നെ സ്കൂളിലേക്ക് ഒന്നും ആക്കാണ്ട് ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കക്കിരി പകുതിയും ക്യാരറ്റ് പകുതിയാക്കിയിട്ട് കട്ട് വീതിച്ചു കൊടുക്കും ഞാന് ഭക്ഷണത്തിന്റെ കൂടെ തന്നെ
ആഹ്
അങ്ങനെ പിന്നെ വേറെന്തുള്ളേ
ജല ജലദോഷം കാരണം ഒരു ഒന്നിനും തോന്നുന്നുണ്ടാവില്ല അല്ലെ
ആഹ് ഒന്നിനെ ഒരു തല ഇങ്ങനെ ചിക്കുന്ന പോലെയാ
ഒരു സുഖംണ്ടാവില്ലല്ലോ അവിടെ
ആഹ് ചെറുതാ ഉം ഒന്നിനും ആവൂല അങ്ങന പനിക്കുന്നതിനേക്കാൾ വലിയ ഇടങ്ങാറായി ജലദോഷം പിടിക്കാന്ന് പറഞ്ഞ ആ തലക്കൊക്കെ ഒരു പെര് ന്ന ഒരു കനം പോലെ
ഉം
തലവേദനന്ന്വെച്ച എന്റെ വീട്ടില് ഞാനും മൂന്ന് മക്കളും ഹസ്ബൻഡും ന്ന് എന്റെ ഭർത്താവ്ണ്ട് തന്നെ പിന്നെ ഞങ്ങടെ തറവാട് അട് അടുത്തണ്ട് എളാപ്പാന്റെ പൂര അടുത്തുണ്ട് മൂത്തച്ഛന്റെ വീട് അടുത്തുണ്ട് എല്ലരും ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഉം
അപ്പൊ ഉമ്മ ഉപ്പൊന്നുംല്ല ഹസ്ബൻഡിന്
ആ ഉണ്ട് തറവാട്ടിലാ അവരുള്ളത് അത് ഞമ്മൾ ആലാട്ട് പോയപ്പം തൊട്ടടുത്ത് തന്നെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോവാനും ആഹ് സരിയെന്നാ
ആ അപ്പൊ നിങ്ങൾ സ്വന്തം വീട്ടിക്ക് പോകില്ലേ
ആഹ് ഞങ്ങള് സ്വന്തം വീട്ടിലാള്ളേ
ആഹ് അല്ല നിങ്ങടെ വീടുണ്ടാവിലേ നിങ്ങടെ വീട്
ആ അവിടേക്ക് കുട്ടികക്ക് സ്കൂള് ലീവ് ഉള്ള ദിവസം ഒന്ന് ഒരു ദിവസം രണ്ടു ദിവസം ഒക്കേ നിൽക്കുള്ളൂ കൂടുതലൊന്നും നിക്കാറ്ല്ലേ ന്ക്ക് പോവാറില്ലേ അവിടെ എന്റെ ഉപ്പ ഉമ്മ എന്റെ ഒരു അനിയനും പിന്നെ എനിക്കൊരു അനിയത്തിയൊണ്ട് അവള് കെട്ടിച്ച പുരയിലാണ് ഓക്ക് രണ്ട് മക്കളുണ്ട്
ആഹ്
ഹസ്ബൻഡും അങ്ങനെ ഓരു വേറെ
ആൺകുട്ടികൾ ഒന്നും ഇല്ലല്ലേ അപ്പൊ
എങ്ങനെ
നിങ്ങക്ക് ഏട്ടന്മാരോ അനിയന്മാരോ ഒന്നുലെ ചോയ്ക്ക
ഇല്ല ഞാനാമുത്ത എനിക്കൊരു അനിയത്തിയു അനിയനാനുള്ള
ആഹ
എന്റെ ഹസ്ബൻഡറിന്റെ പത്ത് മക്കളാ
ആഹ് അവര് പറത്ത് മക്കളാവല്ലേ
ആ
ഒക്കെ ഇങ്ങനെ നാല് പൊറം ചുറ്റ അട്ത്തന്നെ ആവുലെ വീട് വെച്ചേക്ക്ണ് ആ
അല്ല പെങ്ങമാരെ കെട്ടിച്ചതോക്കെ കൊറച്ച് ദൂരൊട്ടേക്കാ
ആ ആ ട്രിപ്പൊക്കെ പോക്ക്ണ്ടോ ട്രിപ്പിനൊക്കെ പോക്ക്ണ്ടോ
ആ വെക്കേഷൻന്ന സമയത്ത് പോവാറ് ഇണ്ടായിര്ന്നു
ആ ഫാമിലി മൊത്താവല്ലേ
സ്കൂളൊക്കെ ആയിട്ട് ലീവ് ഒന്നു ഇല്ലല്ലോ മോള് പിന്നെ എട്ടാം ക്ലാസ് ല്ലെ പിഠിക്ക്ന്ന് പിന്നെ ലീവ ആക്കലില്ലാല്ലോ അങ്ങനെ വെക്കേഷ വെക്കേഷന്റെ സമയത്ത് പോയിര്ന്നു ആ പിന്നെ വേറെ എന്തല്ലാ
നായക്കളെ ശല്യൊക്കെ ഉണ്ടോ അവിടെ
ആ പേടിയാ കുട്ടികള് മദ്രസ പോന്ന സമയത്ത്
ആഹ് മദ്രസക്ക് നേരത്തെ പോണല്ലോല്ലോ നേരത്തെ പോണല്ലേ മദ്രസക്ക് നേരത്തെ പോണല്ലേ മദ്രസക്ക്
ആന്നെ ആറ് മണിയാവുമ്പോൾക്ക് മദ്രസയിൽ എത്തണം
ആഹ് ആറ മണി ആകുമ്പോക്ക് എത്തണോ
ആറ് മണിയാവുമ്പോഴക്ക് മദ്രാസ്സയിൽ എത്തണം
അപ്പൊ എത്ര മണിക്ക് പോവ ഇവിടന്ന്
ഇത്തി തൊട്ടടുത്ത് തന്നെയാ മദ്രാസ അപ്പൊ ഒരു അമ്പത്തി- ത്തഞ്ച് പിന്നെ ഞാന് കൂടെ ഇറങ്ങി നിന്നൊടുക്കും മോള് ഒരു ചെറിയൊരു വളവണ്ട് വളവ് വരെ ഞാൻ ഇവിടുന്ന് അറങ്ങി നിന്ന് നോക്കു മോളെ പിന്നെ അർന്നാണ്ട് കുറച്ചേള മദ്രസ ലേക്ക് അങ്ങോട്ട പോകെ
ആ നായ്ക്കള ണ്ടാവൂലേ നായ്ക്കള ശല്യം ഉണ്ടാവൂലേ
ആ അതാ പേടി രാവിലെ തന്നെ പോകുമ്പോളെ റോഡമലോന്നും ആരും ഉണ്ടാവുകയില്ല
ആ ആ
പേടിയാവും
ആഹ്
വീട്ടില് കോഴികളൊക്കെ ഉണ്ടോ
ആഹ് കോഴക്കളുണ്ട് അഞ്ചെട്ട് കോഴക്കളുണ്ട് കോ അങ്ങനെ കൃഷികളുണ്ട് കോഴിക്കോ അങ്ങനെ മുട്ട കിട്ടാറുണ്ട് പിന്നെ മൂന്ന് പൂ കോഴക്കളാ മുട്ട ഇടുന്ന
ആഹ് ആഹ് അത് വിരിയിക്കാൻ വെക്കുണ്ടാവല്ലേ ഇനി കുട്ടികളെ വിരിച്ചറക്കൂം ം ആഹ്.
അത്- പിന്നെ ഈ ഇതില്ലേ നമ്മളെ ലൈറ്റിന്റെ ചൂടില് ആഹ് അങ്ങനെ ആഹ് ലൈറ്റിന്റെ ചൂട്ലങ്ങനെ കൊറച്ച് പിന്നെ വെച്ചിട്ട്ണ്ട്. ഒരു ഇരുപത് ഇരുപത്തിആറ് മുട്ട.
അപ്പൊ കോഴികളട ഇരിക്കില്ലേ?
കോഴികൾ അത് ഏ അന്നേരം കോഴി അത് വെക്കുന്ന സമയത്ത് കോഴികളില്ലേര്ന്ന്. ഇപ്പൊ കൊർച്ചീസായിട്ടാണ് കോഴിക്കള് കൊണ്ടോന്ന് ന്നാ ശരിട്ടൊ.
ആഹ് ആഹ് ശരി.